ഹലോ കേക്കില്ലേ ഓഹ് പറ പറയ് എന്താ പിന്നെ വിശേഷൊക്കെ
നല്ല വിശേഷം അങ്ങനെ പോന്ന്
ആഹ് സുഖാണ് ഇങ്ങനെ പോണ്ട് ഭക്ഷണൊക്കെ കഴിച്ചോ
ഇല്ല കഴിക്കാനായില്ല കഴിക്കണം കൊറചൂടി കഴിഞ്ഞിട്ട്
രാ രാത്രി എന്താ കഴിക്കല് ചോറാ കഴിച്ചില്ല കഴിക്കാന് പോണൊള്ളു
ആഹ് ചോറന്നെ കയി
ചോറാ കഴിക്കല് ചപ്പാത്തി ക്കൂല
ഉം ചപ്പാത്തിന്നും കഴിക്കൂലല്ല ചോറെന്നെ
ആഹ് ചോറെന്നെ കഴിക്ക ഞാനും ചോറ് ഇൻക്ക് ചോറാ ഇഷ്ടം
ഏഹ് രാവിലെ ഇണ്ടാക്കി
ഉം ആഹ് രാവിലെ ഉണ്ടാക്കിയതാ
എന്താ സ്പെഷ്യലായിട്ട്
ഇന്ന് സ്പെഷ്യലൊന്നുംല്ല മീൻകറീം ചോറൂള്ളൂ ഉപ്പേരിം മീൻകറിം ചോറും പപ്പടോം തന്നേള്ളൂ.
ആഹ് ആഹ്
അവടെ സ്പെഷ്യല് ഉണ്ടായ്ന്യോ.
ഇല്ല മീൻകറിം ചോറും അന്നെ
തന്നെ ആഹ്
ഉം ഉം
മഴയൊന്നുല്ലേയ്നീ ഇപ്പൊ
ചെറുതായിട്ട് പാറ്റി മഴ അധികൊന്നു
ആഹ് അത് ശെരി ഓ എന്താക്കാ മക്കളൊക്കെ എന്താക്കണ് ഇല്യ ഇല്യ
ഇബടിന്ന് മഴയില്ലേയ്നിം വെയിലേയ്നിം ഫുള്ള് വെയിലായ്നിം
ആഹ് ആഹ്
മഴ ഇന്ന് പെയ്തിട്ടേ ഇല്ല ഉം
ഓ
മഴ പെയ്‌തിട്ടേ ഇല്ല ഇന്ന്
അങ്ങനെ മറ്റവടെ
മക്കള് ഇവ‌ടൊണ്ട് മോള് ഇവിടുണ്ട് മോന് പിന്നെ തായോട്ട് എവടോ പോയിണ്. കളിക്ക്യാ കളിക്യാനല്ല കൂട്ടാര് എടുത്ത് പോയതാ.
ആഹ് രാത്ര്യോ
അപ്പൊ താഴെ അവടെ താഴത്തെന്നെ തൊട്ട താഴത്തെന്നെ
ആഹ് ആഹ് അങ്ങനെ.
ഉം വേറെ എന്തൊക്കെയ്ന് വിശേഷം.
എന്താണ് ചെടിയൊക്കെ നടല് ഉണ്ടൊ ഇങ്ങള്.
ഇല്യല്ല ചെടി നടാം കയില്ല കോഴി ഉള്ളതോണ്ടേ.
ഏഹ് കോഴി ഉ
കോഴിക്കള് ഒന്നും വെച്ചേക്കൂല ഇത് നമ്മള് കുഴിച്ച് ഇടുമ്പം തൂമ്പ ആവുമ്പോത്തിനൊ
ത്തി തിന്നൂല്ലേ
ആഹ് ആഹ് വായ കന്ന് തിന്നു വായ ഒക്കെ ആഹ് അയ്ന്റെ മൊരടൊക്കെ കുത്തിപ്പറിച്ച് തള്ളിടു ഒക്കെ ചെയ്യും
അതന്നെ നടക്കൂലല്ലേ
ഇല്ല നടക്കൂല അതാണ് വാഴക്ക് പിന്നെ വാഴന്നെ ഞാൻ മറച്ച് വെച്ചിതാണ് ഇതാക്കല് മറച്ച് വെച്ചിട്ടാണ് അയ്ന്റെ പിന്നെ വേരൊക്കെ എങ്ങനൊക്കോ ഉയർത്തി കൊണ്ടോരല് തുണി വെച്ചിട്ട് അടി മുതൽ മേലെ വരെ കെട്ടി കൊടുക്കും അല്ലെങ്കിൽ പോയ അയ്ര് മൊരട് കൊത്തും പിന്നെ ഓരോ എല വരുമ്പോ അയ്ന്റെ എല മൊത്തം കോഴി കൊത്തി തിന്നും കോഴി കൊത്തിയാൽ പിന്നെ ണ്ടാവൂല കറിവേപ്പില ഒന്നും ഉണ്ടാവൂല.
ആഹ് ആഹ് അതന്നെ
ഒന്നും ഇണ്ടാവൂല അയ്റ്റങ്ള് കൊത്തി തിന്നാ പിന്നെ. ഇപ്പൊ മഴൊക്കെ പെയ്തപ്പൊക്കെ ഒക്കൊന്ന് ഉഷാറായി വന്നീനി അപ്പ പിന്നെ കോഴികള് ഫുള്ള് തിന്ന്. പിന്നെ പഞ്ചായ ത്ത്ന്ന് കിട്ടിയോ സിഞ്ചിയും മഞ്ഞളൂ
ആഹ് ആഹ്
പിന്നെ ചേനയും കിട്ടിനി അത്പ്പ ഞങ്ങള് ചാക്കിലാക്കിട്ട്. മഞ്ഞളു ഇഞ്ചിയും കുഴിച്ചിട്ട്
ഏഹ് ഉം
ഇഞ്ചിയും മഞ്ഞളും അഹും കുഴിച്ചിട്ട് അത് പിന്നെ ഇനി തെള്ത്തെത് തെള്ക്ക്ണ്ട്. പക്ഷെ നല്ലോണം ഇങ്ങട്ട് ഉയർന്ന് പോന്നീല്ല ഏഹ് ആഹ്.
ആഹ് പൈസ കൊടുത്ത് വാങ്യതാ?
അല്ലല്ല പഞ്ചായത്ത്ന്ന് നമ്മക്ക് കുടുംബശ്രീ വക കിട്ട്ണാണ്.
അഹ് ആഹ് ആഹ്.
ഉം
അങ്ങനൊക്കെ കിട്ട്ണ്ടോ.
ഓഹ്. കുടുംബശ്രീ ഉള്ളാൽക്കൊക്കെ അങ്ങനെ കിട്ടും.
ഉം ഉം
നമ്മളേ റേഷൻ കാർഡിന്റെ ഒക്കെ ഇത് ഫോട്ടോഷാറ്റ് കൊട്ത്താ മതി.
ആഹ് ആഹ്
അപ്പങ്ങനെ കിട്ടും. അത് ഞമ്മക്ക് പിന്നെ സ്വന്തായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി തന്നതാ. പക്ഷെ നെലത്ത് നമ്മളങ്ങനെ മണ്ണൊക്കെ കൊത്തി കുഴിച്ചിടാന് കോയി ട് സമ്മയ്ക്കാത്തോണ്ട് ചാക്കിലാക്കീറ്റ് ഏഹ് നല്ല ഉയരത്തേക്ക്‌ എടുത്തെച്ചിട്ട് അങ്ങനെ കുഴിച്ചിട്ട്. ഇഞ്ചി നല്ലോണ്ണം മൊളച്ചിണ്ടായിന്നു. മഞ്ഞള് മൊളച്ചില്ല ഇഞ്ചി മൊളച്ച്ക്ക്ണ്. ചേന പിന്നെ കുഴിച്ചിട്ടീല്ല അത് പിന്നെ ഇവടെ തിന്ന് ണ് ഏഹ്
കൊറേസായൊ കുഴിച്ച്
ചേന പിന്നെ കുഴിച്ചിട്ടീല്ല. അത് തിന്ന്. ചെടി ഇവടെ ഇത് മുന്നെ ഇണ്ടായിനി. ഏത് ചെടി നിച്ചണ്ടോ. പിന്നെ നമ്മള് ഇതിന്റെ മോൾല് തൂക്കിടണ ചെടില്ലേ.
ആഹ് മറ്റേ മണി പ്ലാന്റ് പോലെള്ളെ
ആഹ് അത്. അത് ഇപ്പൊ ഒക്കൊണങ്ങി എന്തോ ആയിപ്പോയി പിന്നെ. പിന്നെ ഞാൻ അത് കുഴിച്ചിട്ടീല്ല.
ഏഹ്
അവടെ ചെടിണ്ടോ?
ചെടി ഇണ്ട് കൊർച്ചൊക്കെ. ഞാങ്ങള്
ഏഹ്
അങ്ങനാട് നോക്കേല്ല ചെടിമക്ക്.
ആഹ് ശരി.
കൊറച്ചൊക്കെണ്ട്.
കൊറച്ചൊക്കെ ഉള്ളു ല്ലേ.
ആഹ് ആഹ്
അയ് ശരി. ഭക്ഷണം കയ്ക്കാനായോ
കഴിക്കെണം ഒമ്പണി ഒമ്പതരക്കാവുമ്പാണ് കഴിക്കെല് കൊർച്ച് കയ്ട്ട് കഴിക്കെണം
ഇന്ന് ചിക്കെനൂ ഒക്കെണ്ടോ
ഇന്ന് ചിക്കെനൊന്നുല്ലാ ഇന്നെ ഇന്നെലെ ചിക്കന്ണ്ടേയ്നി പിന്നെന്ന് എന്നും വാങ്ങല് നടക്കൂലല്ലോ ഇന്നെലെ വെള്ള്യാഴ്ച്ച ആയപ്പൊ വാങ്ങീനി
ആഹ് അയ്ശെരി എന്നും വാങ്ങൽ നടക്കൂലല്ലോ പിന്നെ മീനും പ്പങ്ങെനെ വാ വാങ്ങാൻ കയ്യൂലാ വെല കൂട്തലാണ് ട്രോളിങ്ങാെക്കായതുകൊണ്ട് നല്ലെ വെ വെല കൂട്ടലും ആണ് മീൻ കിട്ടാനുല്ല ഇള്ള മീനാണെങ്കിൽ എന്നോള്ള മീനു ആണ്
ആഹ് അതെ അതെ മോള് പഠിക്കാനൊക്കെ പോവൽണ്ട
ഓഹ് പോവൽണ്ട്
ഏഹ് അവ്ടെ അട്ത്ത്ണ്ടോ
ഞങ്ങൾ ബ്യാലി കിട്ടീനി രണ്ട് വെ വാലിട്ടീനി പിന്നെ ഇന്നാെരു ബ്യാലി കിട്ടീട്ടാ ഒയ്ഞ്ഞ് പോയ് അത് പിന്നെ പിടിക്കാം കയ്ഞ്ഞീലാ നിപ്പോ നാളെ പോണം പറയ്ണ്ട് നാളെ ഞായറാഴ്ച്ചല്ലേ നാളെല്ലാരും ചങ്ങായ്മാര് രെ കൂട്ടി പോവാന്നറീണ്ട് ഇല്ല്യ ഇല്ല്യാ ഇപ്പൊ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് നാളെ പോയിട്ട് പിടിയ്ക്കാം അറിയു ചൂണ്ടെല് വാങ്ങീണ് വെല്ലെ വെലെന്റൊര് ചൂണ്ടണ്ടല്ലോ എർഞ്ഞ് പിടിയ്ക്ക്ണേ
ആഹ് ഓൺലൈൻന്നാങ്ങ്യാ
ആഹ് ഓൺലൈൻന്ന് വാങ്ങിയാണ്
ഉം ഉം
സാനം ഓർഡ്റെയ്താെട്ത്ത് അങ്ങെനെ വാങ്ങ്യാ അതിന് ഇനിയൊര് ഫ്രോഗും കൂടി വാങ്ങാണ്ട് അയ്ല് കൂടെള്ള ഫ്രോഗ് ത്ര സ്ട്രോങ്ങ് പോരാ ഇനിയൊര് ഫ്രോഗ് നമ്മള് പൈസാെട്ത്ത് വേറെ എക്സ്ട്രാ വാങ്ങണംന്നർഞ്ഞ് അപ്പൊ അത് ഇട്ടാലെ കിട്ടാെള്ള അല്ലെങ്കില് ഇവടൊ ന്നും അങ്ങെനെ കേ വെല്ല്യെ മീനൊന്നും വെടെ ബ്രാലൊക്കെ കിട്ടും അത്ശെരിക്കും പോയെന്റെ വക്കത്തൊക്കെ പോയി അങ്ങെനെടെണം ന്നാല് നല്ലോം കുട്ങ്ങും‌ വെല്യെ നല്ല കാനള്ള ബ്രാലാെക്കെ കുട്ങ്ങും ഇത് പേങ്ങർന്നെ ചെർതാണാള് ഏഹ് ഈനെ മുന്നേ ഏഹ് മറ്റേ മൈദ പൊയ്ന്റെ എഹ് എര വെച്ചിട്ട് പിട്ച്ചീനി ഇല്ലല്ല കറി വെക്കൂലാ പൊരിയ്ക്കലാണ് അത് കറ്യെച്ചാ ടേസ്റ്റ്ണ്ടാവുലാ ഓഹ് പൊര്ച്ച്ട്ട് നല്ല ടേസ്റ്റ്‌ണ്ട് ത് വെണ്ണീര് ട്ടിട്ട് വേണം അത് മുർക്ക്യാന്
അതെന്താ?
പിന്നെ അത് പിന്നെ പിടിക്കാം കിട്ടൂലാ ഭയങ്കെര കൊഴ്പ്പേയ്ക്കും
ആഹ് അഹ്
പിന്നേ വെണ്ണീരിട്ട് നല്ലോം പിട്ച്ച്ട്ട് അയ്ന്റെ തോലൊക്കെ പൊളിച്ച് വാലും തലിയൊക്കെ ഒയ്‌വാക്കി തല ന്നും ട്ക്കൂലാ തലക്ക് എന്തോ ചൊയേയ്ക്കും ഉം ഉം ഞാട്ക്കേല്ല്യാ ആ ഒഴിവാക്കീട്ട് അ വാലക്ക ഒഴവാക്കി കൊർച്ച് മൂന്നാല് കഷ്ണാക്ക എന്നിട്ട് കൊറച്ച് നല്ല കല്ലുപ്പിട്ടിട്ട് കൈയെടുത്താതി ആഹ് നല്ല കല്ലുപിട്ടിരാൻ നല്ല വൃത്തിയായി പിന്നെ ചളിയൊന്നും ചോയ്ക്കൂലാ എന്നിട്ട് പിന്നെ മഞ്ഞപ്പൊടിയു ഉപ്പും. ഇഞ്ചിയും വെളുത്തുള്ളിന്റെ പേസ്റ്റും. ആ വലുത്ത് ആക്ക കൂടി കറിയേപ്പിലയക്ക കൂടിയിട്ട് നല്ലോണം തേച്ചെക്ക കായം തേച്ചെക്ക കായം തേച്ച് വെച്ചിട്ട്. ആ എണ്ണേച്ച്ച്ചിട്ട് പിന്നെ എന്താക്ക കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ച് ചൊറൊക്ക തിന്നാനാകുമ്പോ പൊരിക്ക എന്നിട്ട് ചൂടൊടെ കഴി ക്ക അപ്പൊ നല്ല ടേസ്റ്റാ. അങ്ങനെ ചെയ്യലിണ്ട് ഇവിടെ
ഉം ഉം
എർക്കും ഇഷ്ട ചെലവരൊന്നും കഴിക്കൂല്ല ചെലർക്കൊരും ചടപ്പായിക്കും.
ആ എനിക്കൊന്നും ഇഷ്ടല്ല അതെന്തൊരു ചൊയാന്നല്ല.
ആ പക്ഷെ അത് അങ്ങനെചൊയല്ലട്ടോ, ഇത് മുന്നത്തെ പ്രാവശ്യം വേറൊരു മീന് അതിനെ എന്തോ ചൊയ ചൊയിക്കിണ്ടാര്ന്നു. അയിൻ്റെ കൂട തന്നെ ഉള്ളതാണ് അതു വിക്കാൻ കഴയില്ല അയിന്റെ സൈഡിലുള്ള ആ മുള്ള് ഉം അയിന്റെ സൈഡ്ത്തെ മുള്ള് ഭയങ്കര ഒറപ്പാ. ഇത് പിന്നെ ഏ തോല് പൊടിച്ചെടുക്കലാണ്. അങ്ങനെയാണ് സംഭവം കൂട്ട്കൾക്ക് നല്ല ടേസ്റ്റാണ്ണ്. നല്ല വെലയാണ് ഇനി അഞ്ഞൂറുപ്പ്യൊക്കെ വെലയുണ്ട്. ഇല്ലാന്നു ഓ കിലോ അഞ്ഞൂറ് വെലുണ്ട് പിന്നെ മാളുകളിലൊക്കെ എപ്പോ പോയാലും, അവിടൊക്കെ വിക്കാണ്ട് ഇന്നാള് മാൾല് പോയപ്പോ കണ്ടീനി ഓ ആവിടെ കിലോന് അഞ്ഞൂറാണ് പർഞ്ഞ് മാള് ചോയിച്ചപ്പോ
ഓനുമായിട്ട് വിക്കലായിക്കൂ.
ആ അവ ആരെങ്കിലും വാങ്ങും കൊർച്ച് പ്രായായ ആൾക്കാരുണ്ട്. ഇവിടെ ഏരിയയിലുണ്ട്. അപ്പൊ ഓര് വന്നിട്ട് വാങ്ങു ചോയിച്ചാല് ഓരിക്ക് നൂറുപൃക്കൊക്കെ കൊടുക്കും. അറിഞ്ഞലപ്പ അങ്ങനല്ലെ കൊടുക്കുള്ളൂ.
ആ അതന്നെ
ഇന്നെപ്പൊ വേറെ വേറെന്തൊക്കെയ വിശേഷം.
വേറെന്താണ്, അങ്ങനേക്കെ പോണ് ഞാനും. അപ്പൊ എന്റെ ഫ്രണ്ടിൻന്റെ വീട്ടില് പോയി നിക്ക അപ്പൊ അവിടെ പോയി ഇങ്ങനെ വന്നതാണ്. ഓളങ്ങനെ കൊർച്ച് പ്രൊഡക്റ്റുണ്ട് ഉം ഓള് എന്തോരു ബിസിനസ്ന് ഉണ്ടീനു അപ്പൊ അയിനിങ്ങനെ ഓളിങ പറഞ്ഞ നീ എന്തോ പ്രോഡക്റ്റ്ടേണെ അതൊക്കെ വാ
അ
നോക്കാൻ പോയെ
ആഹ് ശരി എന്നാ പിന്നെ വേറെ അത്യാവശ്യം എന്താ ആ വേറത്യാവശ്യം ഒന്നുല്ലല്ലോ ഓ എന്നാ വിളിക്കാര്ന്നല്ലോ ഒഴിവുണ്ടാംമ്പോ വിളിക്കേ എന്നാ ശരി വെക്കട്ടെ ഓക്കെ